ഹലോ
ആഹ് പണികളൊക്കെ കഴിഞ്ഞോ?
ആഹ് ഉപ്പേരി ഉപ്പേരിക്ക്ള്ളെ അരിഞ്ഞ് വെച്ചിട്ട്ണ്ട് ഉപ്പേരി ഉണ്ടാക്കണം.
ആഹ് അയ് ശരി എന്തായി അത് തൈകളൊക്കെ കുഴിച്ചിട്ടോ?
തൈകള് കുഴിച്ചിട്ടിട്ടില്ലെടാ ഞാനാ വിത്ത് ഞാൻ പറയാരുന്നു ഉം ഇക്കാനോട് പിന്നെ അത് ഏഹ് ഇതായിട്ടില്ലാ ഏഹ് അത് അതിനി മൊളക്കോന്ന് അറിയില്ലാ നമ്മള് കൊറെ കയി കയിമ്പളേ ഒരു സാധനം നമ്മള് കൊറെ കൊണ്ടെന്നെച്ച് പേ പേക്കറ്റാണെങ്കി പോലും ആ സാനം മൊളക് മൊളച്ചോളണന്നില്ലല്ലോ കൊറ
ആഹ് ആഹ് കൊറെ ടൈം ആവുമ്പോ എടുക്കുമ്പോല്ലേ കൊറെ ദിവസയോ അപ്പം? വെച്ചിട്ട് എത്ര ദിവസായിപ്പ ഇയ്യ് കൊണ്ടന്നിട്ട്?
ആഹ് അത്ര ദിവസവൊന്നും അല്ല മാസങ്ങളായിറ്റ്ണ്ട് ഇനി മൊളച്ചാല് അത്ഭുതം തന്നെ സംഭവിക്കേണ്ടി വരും ഉം
പൂത്ത് പോയിണ്ടോന്നും അറിയില്ലാല്ലെ ചെലപ്പൊ അങ്ങനെ ആവാറ്ണ്ടല്ലോ
അതെ അതെ ഞാനാ പാക്കറ്റ്സൊക്കെപ്പാടെ എടുത്ത് ഒരു ഇതില് വെച്ചിരുന്നേ പിന്നെ ഏഹ് ഒരു ഓഹ് ബോക്സിലാക്കി വെച്ചിരുന്ന് ഇനി അതിപ്പ ആദ്യം എവിടെയാണ്ന്ന് ആദ്യം ഒന്ന് നോക്കണം ഞാനത് കൊറെ എണ്ണം അന്ന് ഭയങ്കര ഗ്രഹ ഒരു ആഗ്രഹായിരുന്നുട്ടോ ഇണ്ടാക്കാനേ കൃഷി ചെയ്യാന് ആഹ് പിന്നെ വെയ്യാണ്ടായപ്പോ പിന്നെ ഇതായി പിന്നെ ആഹ് അതി കൂടെ ഒരു അഞ്ച് താറാവിനെ കൊണ്ടുവന്നു ഇവിടെ
അയ് ശരി അപ്പൊ പിന്നെ അതന്നെ ഇണ്ടാവല്ലോ നോക്കാന്
അപ്പൊ ഒരു പച്ചപ്പ് പോലും വിടെല്ലാത്ത രീതിയില്
പിന്നെ എന്താറിയോ ഈ താറാവൊക്കെ ഇണ്ടാവുമ്പോ നമ്മള് കൃഷി ചെയ്തിട്ടും കാര്യല്ലല്ലോ ആഹ് അതാ ആക്കെ അവര് കൊത്തി തിന്നൂല്ലേ അവര് അല്ലേ പുല്ലുകളൊക്കെ തിന്നൂലേല്ലേ
ഒലൊക്കെ തിന്നും എല്ലാ സാധനോം തിന്നും അപ്പം പിന്നെ ഞാൻ ഇവിടെ കൊറേ ചെടികള് നട്ടു പിടിപ്പിച്ചിരുന്നു ഒക്കെ ഈ എന്താ പറയാ താറാവുകള് ആഹ് അപ്പം പേൾഗ്രാസൊക്കെ ഫുള്ളായിറ്റ്ങ്ങ് സ്പ്രെഡ് ആയി വന്നിരുന്നു അപ്പം അത് കാണാൻ
അതൊക്കെ കടിച്ചു തിന്നോ അതൊക്കെ ഓര് വൃത്തിയാക്കി തന്നതായിരി
ആഹ് വൃത്തിയാക്കി ആഹ് മുറ്റം ഫുള്ള് മണ്ണ് പോലെ അപ്പം ഞാൻ പറയാ പക്ഷെ ഉം വേറൊരു ഗ്രാസ് ഇണ്ടല്ലോ നമ്മള് വേറൊരു മെയിന്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രാസ് ഇണ്ടല്ലോ? അറിയോ മറ്റേ ആഹ് മറ്റേ ലോൺസിലൊക്കെ പക്ഷെ ഇപ്പം അയിന്റെ ഏഹ് ആഹ് ആർട്ടിഫിഷ്യൽ ഗ്രാസ്സാണ് ഇപ്പം കൂടുതലും പിടിപ്പിക്കല് കാരണം അതില് ചെതല് നല്ലോണം ആഹ് വെള്ളം ശരിക്കും ഇതിപ്പ മഴക്കാലം ആയോണ്ട് മഴ കിട്ടണോണ്ടാണോ അറി അതിപ്പോ കൊറച്ചൊക്കെ സ്പ്രെഡ് ആയിറ്റ് വെരുന്നുണ്ട് അത് കേട്ടോ
അതപ്പ ആയിട്ടങ്ങള് കഴിക്കൂലേ
അത് മാത്രം കഴിക്കത്തില്ല അതെന്താവോ
ഇഷ്ടപ്പെട്ട്ണ്ടാവില്ല അല്ല ഈഹ് അന്റെടുത്ത് ഇപ്പോ എന്തെങ്കിലും കൃഷി ചെയ്തത്ണ്ടോ ഏതെങ്കിലും കൃഷികളോ ഇപ്പം പച്ചക്കറികളോ എന്തെലും ഏഹ്
ഒരു വെള്ളരിന്റെ തൈ താനെ മോളച്ച് വന്നിക്ക് ഞാൻന്നാള് പറഞ്ഞിരുന്നോ എനിക്ക് ഓർമ്മയില്ല
ഏഹ് അത് ശെരി താനന്ന് പറയുമ്പോ നമ്മള് ഈ വേസ്റ്റിടുമ്പോ അവടുന്ന് മോളച്ചുണ്ടായതാണോ
വേസ്റ്റിടുന്നോടത്തല്ല മോളച്ചത് ഇനി എങ്ങനെയാ മോളച്ചത് എന്നറില്ല പക്ഷികള് കാഷ്ടിയ്ക്കുന്നോടത്ത് കാഷ്ടിയ്ക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെണ്ടാ ല്ല പക്ഷെ
ആഹ് അതെ അത് ലൈറ്റ്ണ്ട്.
അത് ശെരി
അത് അതിലും ഇപ്പം മൂന്ന് കായുണ്ടായി പിന്നെ വെള്ളരിക്കാ നമുക്ക് നമ്മള് കയിച്ചില്ലേലും നമ്മള് നമുക്ക് വല്യ ഇഷ്ടള്ള പച്ചക്കറിയൊന്നും അല്ല
പക്ഷെ നമ്മള്ണ്ടാക്കിയത് അത് ആഹ് കാണുമ്പോ നമുക്കൊരു സന്തോഷല്ലേ പിന്നെ നമുക്ക് വേറെല്ലോർക്ക് കൊടു ക്കുന്നതൊക്കെരു സന്തോഷാണല്ലോ നമ്മള് ഇണ്ടാക്കിയ സാധനം
ആഹ് തറവാട്ടിലേക്ക് കൊടുത്തു ഒന്ന് മാത്രേ കറി അപ്പം ഞാന് ആഹ് അയൽ പക്കത്ത് കൊടുക്കാന്ന് വിചാരിച്ച് പറിച്ച് വച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് കാണുമ്പോ ഭയങ്കര
സന്തോഷം എന്തു പറ്റി
ഞാൻ വെളിച്ചെണ്ണേ കുപ്പിലേക്ക് പാര് അല്ല കാ ഉപ്പേരിക്ക്ടുക്കണേന് ഫ്രിഡ്ജ് കൊണ്ടേ വെക്കാൻ പോവാ
നല്ല ഓർമ്മ ശക്തിയായത് കൊണ്ടേ
ആഹ് അത് നമ്മള് പണിന്റെ തെരക്കിലാമ്പം നമുക്ക് അവ അങ്ങനെയാണല്ലോ അങ്ങനെ അപ്പം നല്ലേ പെനീമണക്ക് നല്ല പച്ച ചീര ഇണ്ടായല് നല്ല ചുവ ചുവന്ന ചീരക്കെ ഇണ്ട് അപ്പം ഞാൻ ഇനി പാ താറാവുകള്
ആഹ് പാകിട്ടില്ല.
പാകീട്ടില്ല അപ്പ ഞാനത് താറാവുകളെ സ്ഥലം ണ്ട് എത്താത്തൊരു ചെറിയൊരു ഇത് അപ്പ ഞാൻ പറയും ഇപ്പ മഴണോണ്ടേ മഴ അപ്പപ്പ മഴ അപ്പോ മഴ കിട്ടണ്ടല്ലോ അപ്പോ ഞാൻ വിചാരിച്ചു ഞാ പറഞ്ഞ ഒരു ദിവസം ഒഴിവുള്ള ദിവസേ എനിക്ക് ഒരാളും കൂടെ വേണം ഇത്രയും സമയയൊണ്ട് അപ്പോം
അയ് ശെരി
ഞാൻ അവർക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങള് ഒന്ന് കൂടി തരണം ട്ടോ പിന്നെ റെഡി ആക്കാന്ന് ആള് വന്നോ
ഉം ഉം ശെരി
അപ്പോ അത് കുയിച്ചിടണം പക്ഷെ ഇണ്ടായി കഴിഞ്ഞാൽ നല്ല രസാരിക്കും ഇണ്ടാവാനെ ഇണ്ടാവും ഞാൻ ചീരന്നെ നമ്മള് ചീര കടേന്നു വാങ്ങൂലേ
ആഹ് ആഹ് ചീരെ
ചീര കടെ
ആഹ് ആഹ് ആഹ് അങ്ങനെ വാങ്ങാറാണോ
അല്ല തണ്ടില്ലേ
എന്താ പറഞ്ഞെ ക്ലിയർ ആവണില്ലല്ലോ
അതിന്റെ ത അതിന്റെ തണ്ടില്ലേ തണ്ട്
ആഹ് ആഹ്
ഇലയുടെ തണ്ട് അവിടെ ഭയങ്കര സൗണ്ട്
സൗണ്ട് ഇണ്ടല്ലോ മോള് വന്ന് എന്താ വേണ്ടേ
ചീര
ആഹ് പറയ് പറയ്
ആഹ് ചീരയുടെ തണ്ട് നമ്മളെയ് മുഴുവനായിട്ട് എടുക്കൂലല്ലോ ഒര് ഒരു ഒരെളം മ്മ തണ്ട് മുതലല്ലേ നമ്മള് കട്ട് ചെയ്യാ ഉപ്പേരിക്ക് ബാക്കി നമ്മള് കളയൂലേ അപ്പ അത് ഞാൻ വെറുതെ വെറുതെ നമ്മള് എന്താ പറ പണ്ടേ
ഹലോ ആഹ് ആഹ് എന്നിട്ട് ഇണ്ടായോ
ആഹ് അത് അത് അത് അത് പൊട്ടി കിടക്കുന്നാണ്ടായിരുന്നു അവർക്കൊക്കെ പോയി പിന്നെ പന്നികളിണ്ട് ഇവിടെ പന്നി ന്നികളിണ്ടാവണോണ്ട് ന്നെ എല്ലാ സാധ എല്ലാ സാധന
അതെ അതെ ഇപ്പം അത് കാരണം കൊണ്ട് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് ഏഹ് അത് കാരണം കൊണ്ട് അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ണ്ടോ ആഹ് അതെ അവിടെ എന്താ അവിടെ
ഇവിടെ അങ്ങനെ കൃഷികളായിട്ടൊന്നും ല്ല ഉം ഇല്ല കൃഷികളായിട്ട് ഒന്നും ഇല്ല ഇവിടെ നമ്മളിവിടെ ഇണ്ടാക്കാൻ നോക്കാറുണ്ട് പക്ഷെ അതിന് വേണ്ടി റെഡി ആവില്ല
ആരെന്താ അവിടെ നല്ല വളക്കൂറുള്ള മണ്ണല്ലേ
വളക്കൂറിന്റെതാണന്ന് വെച്ചാല് ഞാനിപ്പോ ഞങ്ങള് ഇവിടെ പയറ് അതുപോലെ വെണ്ടക്കാലളൊക്കെ കുഴിച്ചിട്ടീന് പക്ഷെ അതെങ്ങ് പൊങ്ങിവരും പിന്നെ കോഴികളൊക്കെ ഉണ്ടായിട്ടായിരിക്കും എന്ന കാടും ഉണ്ടായിരുന്നു വീട്ടില് അപ്പം ആടുകള് കടിച്ചാണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് അതൊന്നും ഇതായിട്ടില്ല
വഴുതനങ്ങ കുഴിച്ചിട്ടുണ്ട് വഴുതനങ്ങൻ്റ മരൊക്കെ വലുതായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും കായ ഇണ്ടായില്ല വെട്ട് രണ്ട് പ്രാവശ്യായിട്ട് അതായത് ഒന്ന് രണ്ട് പ്രാവശ്യ ക്കന്ന്പറഞ്ഞാലൊരു അഞ്ചെണ്ണം ആറെണ്ണം ആകെ കിട്ടിയിട്ടുള്ളത് അന്നന്നെ വലിയ സന്തോഷം ന്നെ നമ്മൾ ഇണ്ടാക്കിയ ഒരു മരത്തുമ്മന്ന് കിട്ട്
ആഹ് പിന്നെ അതും അല്ല വെഷ ഇല്ലാത്തല്ലേ ഇപ്പൊ വെഷ വെഷ ഇല്ലാത്തൊരു മായം ഇല്ലാത്തൊരു സാധനം കടേന്ന് നമുക്ക് പുറത്തുന്ന് വാങ്ങിക്ക
ആഹ് ഇപ്പം ഇവിടെ ഫുള്ള് വെഷള്ള സാധനങ്ങളല്ലേ കിട്ടുന്നുള്ളൂ അതിനെ വെച്ച് നോക്കുമ്പോ നമുക്കൊരു നമുക്ക് സന്തോഷം തന്നെയാണല്ലോ
ആഹ് അതെ
നല്ല സാധനം കഴിക്കാല്ലോ വെഷമയ അല്ലാത്തത് കഴിക്കാൻ കഴിയ്വല്ലോ മറ്റേ റ്റത് കടേന്ന് നമ്മള് എന്ത് തന്നെ വാങ്ങിയാലും അയില് എന്തെങ്കിലും കീടനാശിനിയോ അല്ലെങ്കി വെഷം കലർന്നതല്ലാത്തത് നമുക്ക് ഇനിയിപ്പോ പഴങ്ങളായാലും പച്ചക്കറികളായാലും ഒന്നും കിട്ടുന്നില്ലല്ലോ
ആഹ് ഇപ്പോ പലചരക്ക് സാധനങ്ങളിലന്നെ മായം ചേർക്കുന്നുണ്ടല്ലോ ഏത് സാനത്തിലായാലും മാ മാ ഇല്ലാത്തൊരു സാധനം ഇപ്പൊ കാ കാ കിട്ടണില്ല
മായം ചേർക്കാത്ത സാധനം ഇല്ല ഈ പറഞ്ഞ പോലെ
ആഹ് അതെ അതെ അപ്പൊ പിന്നെ ആഹ് എന്താ പറയാ നമ്മള് കുഴിച്ചിട്ടിണ്ടാക്കണത് നല്ലൊരു കാര്യാണ് പിന്നെ എന്നാ അതിനും ആയി പിന്നെ ഒന്നാമത് ഓഹ് അയ്ന് ഉം അയിന് പറ്റിയൊരു സാഹചര്യം അല്ലെങ്കി വളം കൊറേ ഒത്തു വരണം അപ്പളെ അത് ഇങ്ങട്ട് റെഡിയാവൊള്ളൂ പിന്നെ വളക്കൂറുള്ള മണ്ണ് വേണം ഇവിടെയൊക്കെയാണെ മട്ട്യാണ് എപ്പോ ഇനിക്ക് കേക്ക്ണുണ്ട് ഞാൻ പറയണെ കേക്കണില്ല്യേ
ആഹ് ആഹ് ഇപ്പ കേക്ക്ന്നുണ്ട് പറഞ്ഞോ
അത് ഇവിടെയൊക്കെയാന്ന് പറയുമ്പോളേ ഓരോ സ്ഥലത്തത്തെ മണ്ണുകൾ വി വിത്യാസം ഉണ്ടല്ലോ അപ്പൊ ഇവിടേന്ന് പറയണെ ഫുള്ള് മട്ടിയാണ് അപ്പൊ കുയിച്ചെടുക്കണോടുത്ത് മൊ ലാണ് വരണെ അപ്പൊ വളക്കൂറില്ല വ വളന്നില്ല പിന്നെ ഇപ്പം മയയൊക്കെ കൊണ്ടാ തന്നെ അല്ലെങ്കി ആക്കുമ്പോം അതിങ്ങട്ട് നമ്മള് അഹ് ഒരു എന്താ പറയാ ഒരു ക കട്ടയായിട്ട് ഒരു തുള്ളി ഉം വെള്ളം ഇങ്ങട് താഴത്തേക്ക് എറങ്ങാത്ത പോലെ തോന്നും ഞമ്മക്കാ മണ്ണ് കെടക്കണ കണ്ടാ ഒര് ഭയങ്കരായിട്ട്
വളക്കൂറില്ലാത്ത മണ്ണാരിക്കൂല്ലേ
വളക്കൂറില്ല ഓടി കേളക്കാനും പറ്റില്ല
ഉം അത് കൃഷി ചെയ്യാൻ അനുയോജ്യായ മണ്ണല്ലല്ലോ അത് പക്ഷെ നമുക്ക് നമ്മളെ ആഗ്രഹത്തിന് ഇണ്ടാക്കാം അത്രെള്ളൂ ല്ലേ
ആഹ് അതെ അതെ അപ്പൊ നമ്മൾ വളൊക്കിട്ട് അതിനെ അതിനെ നല്ലോം പരിപാലിക്കണം
ആഹ് ആഹ്
അത് ഞമ്മക്ക് എന്തേലൊക്കെ തര്വൊള്ളൂ
ഉം ഉം അതാണ് നമ്മളും കൊറച്ച് കഷ്ടപ്പെടണം
ആഹ് കഷ്ടപ്പെടണം അപ്പം അത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ മക്കളും ചെറിയ മക്കളൊക്കെ ആവുമ്പളേ ആഹ് അവര് ആടായിട്ട് ഞമ്മക്ക് കഴിയണില്ല പിന്നെ ഈ പറഞ്ഞ പോലെ താറാവുകള് ഒക്കെ ഞമ്മക്ക് അല്ല അനുകൂലല്ലാത്ത കാലാവസ്ഥയാണ് അപ്പൊ പിന്നെ
അത് ശെരി എന്നാലും ഈ പറഞ്ഞ പോലെ നമ്മക്കിണ്ടാക്ക്‌ ക്കീട്ട് നമ്മടെ വീട്ടില്ണ്ടായ സാധനം കഴിക്കുമ്പോ ഒരു സന്തോഷാണ് അതാണ് ഇപ്പ എല്ലാരും എത്ര അനുയോജ്യല്ലെങ്കിലും കൊറച്ചെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടിട്ടായാലും ഉണ്ടാവട്ടെ ട്ടെന്ന്ള്ള രീതിയില്
അതെ അതെ ആഹ് അടുത്താഴ്ച എന്താലും കൊറച്ച് നേരം അതിന് വേണ്ടി മെനക്കെടണംന്ന് വിചാരിക്ക്ൺണ്ട് കാരണം ഇപ്പൊ ഒന്ന് മഴ കിട്ടിട്ടുണ്ട് ഇതുവരേ വെള്ളം അഹ് നനച്ചു കൊടുക്കണം ഒക്കെ ബുദ്ധിമുട്ടാണല്ലോ ഇപ്പൊ ഇനി അതി
ട്ടേന്യല്ലോ ഇപ്പൊ
അതെ അതെ അപ്പൊ ഇനിയിപ്പൊ അതിന്റാ
അയ്നിപ്പൊ ഇയ്യ് പറഞ്ഞ മാതിരി കെട എത്താഴ്ച കൊറച്ച് ഒരു ദിവസം ഇതിന് മെനക്കെട്ടാ തന്നെ ഏകദേശം ചെയ്യാൻ കഴിയൊല്ലോ. ഏകദേശം സാധനങ്ങളൊകുഴിച്ചിടാൻ കഴിയലോല്ലെ.
കഴിയും കഴിയും. ഒരാള് നമുക്ക് ഒരാൾ ഇണ്ടെങ്കിലാണ് എപ്പഴും നമുക്കൊരു പണി ഓല് ചെയ്യുമ്പൊരു നമുക്കൊരു ഉഷാറ്. ആ ഒരിതുണ്ടാവുള്ളു. ചെയുമ്പോ പെട്ടെന്ന് മടുപ്പ് വെരും. അങ്ങനെ
ഒരാളും കൂടെ ഇണ്ടെങ്കി പിന്നെ നമ്മള് കൊറേ വർത്താനം പറ്ഞ്ഞിട്ടായാലും അങ്ങനെ ഇങ്ങനെക്കെ സംസാരിച്ചിട്ടൊക്കെങ്ങനെ നമ്മള് ആ ഭാരം അറിയൂല്ല.
തോന്നൂല്ല. ആ അതെ അതെ. ഇത് ഒറ്റക്ക് എടുക്കുമ്പഴേ പിന്നെ വെയിലും ഒക്കെ ആവുമ്പം. നമുക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ പെട്ടന്ന് നമ്മള് രാവിലെന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വച്ചിട്ട് പണി തൊടങ്ങാണെങ്കി
ആഹ് മറ്റേത് പിന്നെ ബുദ്ധിമുട്ട ആ അ അപ്പൊ പിന്നെ അമ്മോടു കഴൂല്ല. കാരണം ഇതെന്നെ എടുത്തിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടെല്ലെ.
ആ അതെ അതെ. അപ്പ എന്തെങ്കിലൊക്കെ ഫുഡ് ഉണ്ടാക്കിട്ട് അടുത്തെണ്ട് തൊടങ്ങണം. ഇന്നാ ആയിക്കോട്ടെട്ടൊ. ശെരി